ത്താനോ ഓ അങ്ങനെ പോന്ന് മക്കളൊക്കെ എന്ത്
മക്കൾതാ പൊർത്ത് കളിക്കുന്നുണ്ട്
കളിക്കന്റെ ക്ലാസ്സൊന്നും സ്കൂളൊന്നും ഇല്ലല്ലല്ലേ
ഇല്ലാ ഇന്ന് ശനിയാഴ്ച്ച ആ കൊണ്ട് ലീവല്ലെ
ലീവാണല്ലോല്ലേ അപ്പൊന്ന് ഫുള്ള് ഓ നി ഇന്ന് ഫുള്ള് ഫോൺ തന്നെയാവും കയ്യിയിലല്ലേ
ആഹ് കുറച്ചു സമയം ഇപ്പൊ മഴ കുറവായതുകൊണ്ടേ കുറച്ച് സമയം മുറ്റത്ത്ക്ക്റക്കി കിട്ടതാണ്
അതാ നല്ലത് കയ്യിണതും ഫോണ് കൊടുക്കാതേക്കാ നല്ലത്
ഉം ഞങ്ങൾക്കയിന് ഇവിടെ ടി വി ഒന്നും ഇല്ലാത്തത് കൊണ്ടേയ് പിന്നെ അടുത്തൊന്നും വീടുകളുംല്ല
വീട്ടിൽ ടി വി ഇല്ല ഇപ്പോ ഇപ്പൊ ഫുള്ള് എല്ലാര കയ്യിലോ ഫോണ ആയോണ്ടേ ആര വീട്ടിലൊ ടി വി വർക്ക് ചെയ്യൂലല്ലോ
ഉം അത് തന്നെണ് മെയിൻ പ്രശ്നം നെറ്റ് അൺലിമിറ്റഡ് ആവുമ്പഴേ കുട്ടികൾക്ക് കാണീന് യാതോരു പരിധിയില്ല
പരിധിയില്ല അതാണ്‌ അങ്ങട്ട് നമ്മൾ പണി നടക്കണെ നമ്മള് ഫോണും കൊടുക്കും ആഹ് എന്നിട്ട് ഓരോരത- ഇപ്പ എത്ര കുട്ടികള്ണ്ട് മരണത്തിലേക്ക് വരേ കാരണാവുണ്ടല്ലോ മക്കളത്
ആപല ഗെയിമും കാര്യങ്ങളൊ
ആഎന്തെന്നാ ഇപ്പ നമ്മള് നമ്മളേങ്ങാട്ടി കൂടുതല് അവർക്കറിയാം എന്തെങ്കിലും ചോദിക്കാനെങ്കി അവള് പറ അവര് പറഞ്ഞത് തരും നമ്മക്ക്
ആഹ് അറിയാത്തതൊക്ക ചോദിക്കല് തന്നെയാണ് ഇവടെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഓരോരുത്തരെ ചെയ്യണ കണ്ട അന്തം വിടും ഫോണിലെ നമ്മക്കറിയാത്ത പല സെറ്റിംഗ്സും ഫീച്ചറും ഓല്ക്കറിയാം
ഓര്ക്കറിയാ ഇപ്പ ചെറിയ മക്കള് വരെ ഇപ്പ ചോറ് ഫോണ് കൊടുക്ക്‌ക ഒരു തിന്നോട്ടെ വിചാരിച്ചിട്ട് പിന്നും ഓര് കളിക്കും ഓരോ ഗെയിമും ഇതക്ക പറഞ്ഞിട്ട്
തന്നെയാണ് ഫോണില്ലാതെ ഒരു വറ്റ് തൊളേന്ന്
ആണല്ലേ ഞങ്ങള് തിന്നമ്പഴ് കൊടുക്കൂലട്ടോ പിന്ന മൂ ആളായോണ്ട് എടക്ക് തല്ലുണ്ടാക്കമ്പോ തല്ല്ലൊന്ന് മാറ്റാൻ വേണ്ടിട്ട് ഫോൺ കൊടുക്കും
ആഹ് ഇതേന്ന്യ ഞങ്ങള് ഇവടെ കൂട്ട് കുടുംബ ആവോണ്ടേ കൂട്ടുകടുംബ ആവോണ്ട് മൊബൈല് കൊടുത്തിട്ട് ഒതുക്കി നിർത്തിയിട്ടില്ലെങ്കി ഒന്ന് ഒന്നിനെ തല്ലും തല്ലും കൊല്ലും ഒക്ക നടക്കും അപ്പൊ പിന്നെ വേം ഫോണ് കൊടുത്തിട്ട് ഒഴിവാക്കി വിടും
അതാ അപ്പൊ, ഓരിക്ക്, ഓരോ, വാടായി, ചെയ്ത്, നമ്മക്ക് നമ്മള, പണി, എടുക്കൂം, ചെയ്യാ
എടുക്കയും ചെയ്യാം മറ്റേത ഒരു എടുക്കും ചെയ്യ മറ്റെത്‌ ഒറു സമാധാനം ഉണ്ടാവില്ല ചേച്ചി ഇതൊക്കെ ഒരു വീട്ടിൽ തന്നെ അല്ലേ? അപ്പോ ഓൽക്ക് പരസ്പരം അറിയാലോ? അങ്ങോട്ടും ഇങ്ങട്ടും കാട്ടിയാലും ഇഞ്ഞ് ഇപ്പൊ പ്രശ്നൊന്നുല്ല എന്നുള്ള നിലക്ക് അങ്ങോട്ടും തല്ലു ഇങ്ങോട്ടും തല്ല്
ആഹ് വല്ലോരും കാണിക്കും ചെറിയാലകാട്ടിൽ കൂടുതൽ വലിയോർ ആവും ഇത് കാണിക്കുന്നുണ്ടാവുക
ആ ഒരനുസരണം അറഞ്ഞത് ഇല്ല സ്ക്കൂളിൽ പോണലും മദ്രസ്സിൽ പോണലുംമൊന്നായിട്ടും കാര്യം ഒന്നുല്ല പറഞ്ഞാ കേൾക്കൂല
കേൾക്കൂല പക്ഷെ ഫോൺ കൊണ്ട് ഉപകാരവും ഉണ്ട് ട്ടോ ആണോ മക്കൾക്ക് എന്തെങ്കിലും സാധനൊക്കെ വേണെങ്കിലൊക്കെ ഇപ്പോ ഫുള്ള് ചെയ്താലൊക്കെ ഉപകാരം ണ്ട്
ആ ഓല് പഠിക്കണതും അതൊക്കെ കാണും പക്ഷെ അതിലെറെ കൂടുതൽ കാണുക ഓൽ ഓൽക്ക് വേണ്ടതാണുന്നൊള്ളൂ പഠിക്കണ്ട ആവശ്യത്തിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ലൊക്ക നമുക്ക് നോക്കണെങ്കിൽ ഫോണ് നല്ലൊരു
ഫോൺ ആ ഉപകാരമാണ് പിന്നെ എന്ത ആ കൊറോണ വന്ന ടൈമിലാണ് ഓൺലൈൻ ക്ലാസ് വ ച്ചപ്പോളാണ് പ്രശ്നം വന്നത്
പ്രശ്നായത് ആഹ് അങ്ങനെയാണ് കുട്ടികളെ ഫോണ നമ്മക്ക് കൂടുത
ആ കൂടുൽ ഇരുന്നത് കാരണം അന്ന് മക്കൾ പഠിക്ക വിചാച്ചിട്ട് അമ്മമാര് ഫോണും കൊടുക്കും
പിന്നെ അന്ന് പുറത്തിറങ്ങാനും പിന്നെ അന്ന് പുറത്ത് അറങ്ങാനും കളിക്കാൻ പോകാനും അതിനും പറ്റൂലസ്കൂള് പോയിങ്ങാണ്ട് അങ്ങനെയും സമയം പോകൂ
ആ അ സ്കൂൾ ആ സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂള ഉണ്ടെങ്കിൽ ഇപ്പൊ രാവിലെ പോയ വൈകുന്നേരം വരണ്ടാവുന്ന് വിയരിക്ക ഇപ്പൊ അതും ഇല്ല സ്കൂള-
ഇവിടെ അയിന് ഉച്ചാകുമ്പോ വരും വന്നിട്ട് കുറച്ചേരം ഫോണും ഇരു എന്നാലും പിന്നെ വൈകുന്നേരം ആകുബൊക്ക് പിന്നെ മദ്രസ്സാണ് അപ്പോ പിന്നെ അങ്ങനെ പോയി പിന്നെ വന്നാൽ പിന്നെ എഴുത്തായി വായനയായി പിന്നെപ്പോ അതിന് സമയല്ലല്ലോ പിന്നെ കടക്കാൻ നേരത്തൊന്ന് ഒന്ന് നോക്കും അത്രേ ഒള്ളൂ
ആ അത് നല്ലത്
സ്കൂളും മദ്രസും പോവാത്തോലതാണ് കഷ്ടം ഓൽക്ക് ഫുൾ ഓൽക്ക് ഫുള്ള് സമയം ഫോണ് തന്നെല്ലേ
ആ അതാണ്‌ ഒരൊണ്ട് പറഞ്ഞിട്ട് കാര്യല്ല ഒരൊന്നും
ആളന്നെ എല്ലാരെരുത്തും ഫോൺ ആവോണ്ട് ഒരാള് ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോക്കെ അടു അടുത്താള് ഫോണ് പോയിടുത്തൊണ്ടുരും
ആ അപ്പൊ പിന്നെ അടുത്തെ കേറ്ണ വരെ അയില് അടിയാവും പിന്നെ പിന്നെ ആര ഇട്ക്കാന്നുള്ളൊരു മത്സരാവും ആ അതാണിപ്പത് ഏ
കു കുട്ട്യാള്
ആ കുട്ടികള് അമ്മ ണ്ട് അംഗലവാടി അംഗൽവാടി പോക അമ്മ കൊണ്ടുപോകും
മൂന്നാളും പോവോ
ഇന്നിപ്പോ വല്യ മൂന്നാളും അംഗലവാടി പോകുന്നതാണ് പിന്നെ ഒരാൾ ഏ യു കെ ജിൽ പോകും
ആ
അപ്പൊ ഇന്ന് ആ ശനിയാഴ്ചയല്ലേ എത് ശനിയാഴ്ച്ച
ആള് ഫോണും ടി വി ഒന്നും ഇല്ലാതിരിക്കോ
ഫോണ് ണ്ട് അമ്മേന്റെ ഫോണുണ്ട്. അപ്പൊ അത് കണ്ട് ഇരിക്കും. ഞാൻ വെരുംബടെ കാണ കണ്ടിരിക്ക്ണ് ണ്ട്. ഇനിപ്പ എന്താ പാട് അറീല ഇനി വൈന്നേരം വന്ന ചെലപ്പോ അടിണ്ടാകും.
ആഹ് മൂന്നാളും കൂടെ ഒരുമി -
മോൻ ആ അതാണ് വല്യ മോന് പിന്നിം വല്യ മോനാണ് കൂടുതല്ണ്ടാവ്വ മറ്റൊര് രണ്ടാളും എരട്ടകുട്ട്യാളായൊണ്ട് ഓരങ്ങനെ കളിക്കും. ഒരാക്ക് ഫോൺ കൊടുത്താലും മറ്റാള് ചെലപ്പോന്തെങ്കിലും ചെയ്യും മൂന്നാളും കൂടെ ഒക്കൂല.
ആ അ
ആ അതാണ് പ്രശ്നം വര അപ്പ ഫോണന്നെ വേണം അപ്പൊ
ഒക്കെ അത് തന്നെയാണ് ഫോണിന്റെ ആവശ്യക്കാരന്നെ ആണോ?
ആഹ്
അത് ഒരാൾ കാണണതിൽ മറ്റാൾ കാണുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പൊ പിന്നെ ആളെണ്ണം ഫോ
ആ ഒരാൾക്ക് കളിയാണെങ്കി ഒരാക്ക് പാട്ടാവും. ഹ് ഹിഹി
ഇവിടെ കാർട്ടൂണും എ കാണണത് എന്താന്ന് പോലും ഓൽക്കന്നെ അ - റീല ഓരോരോ ഭാഷകള് ഹിന്ദിക്കാരത് അങ്ങനെയൊക്കെ ഓരോന്ന കാണ കാണുന്നതെന്തേലും ഓര്ക് മനസ്സിലാവ ണ്ടോന്നൊന്നും അറിയില്ല അത്ങ്ങനെ തോണ്ടിങ്ങനെ വിടുമ്പോ അടുത്തത് ഇങ്ങനെ വരണം. ഹിഹി
മക്കൾ കണ്ടില്ലേ അതേപോലൊക്കെ ചെയ്യുന്ന ഡാൻസ് ഒക്കെ ചെയ്യുമ്പോലെ അതെ അതൊക്കെ കാര്യം തന്നെയല്ലേ.
ആഹ് അങ്ങനെയൊക്കെ പഠിച്ചിണ്ടാക്കണത് ഒറ്റക്ക് പഠിച്ചിണ്ടാക്കണ ഒക്കെ റിസ തന്നെയാണ് പക്ഷെ ഇത് എപ്പോഴും ഇത് തന്നെ ആവുമ്പോഴാണ് നമ്മുക്കും തന്നെ ഓലെ കണ്ണിനോക്കെ ഭയങ്കര പ്രശ്നല്ലേ.
ആഹ് അതാണ് ചെറിയ മക്കളല്ലേ. നമ്മള് കൊറച്ച് കഴിഞ്ഞാലാവും വായി ക്കാനക്കെ എത്ര കുട്ടികള് കണ്ണട വെക്കുന്നുണ്ട് അറിയോ ഈ ഫോണ് കണ്ടിട്ട്.
അയ്ന് നമ്മളൊന്നും കാലത്ത് ഇത്രയന്നും ഉണ്ടാരുന്നില്ല ഇപ്പൊ ചെറിയ കുട്ടികളടക്കം കണ്ണട
ആ നമ്മളെ കാലത്തൊക്കെ ആ വയറുള്ള ഫോണുണ്ടാവും ന്നി ട്ട് അതേതെങ്കിലും വല്യ വീട്ടിലൊക്കെ ഉണ്ടാവൊള്ളൂ ആ ഫോൺ എന്നിട്ട് ആ നമ്പറ് കൊടുത്തിട്ട് ഫോൺ വരുമ്പോ നമ്മളവിടെ പോയി ഇര്ക്കും. ചെല എന്റൊക്കെ ചെറുപ്പത്തില് അങ്ങനെയ്ന്നുട്ടോ ആ ഇപ്പൊ ആ ഫോ ആഹ് ഇപ്പൊ ആ ഫോ ണില്ല ഇപ്പൊ ഒരു വീട്ടിൽ എങ്ങനെയാലും രണ്ടോ മൂന്നോ ഫോൺ ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടാവും. മക്കളൊന്ന് വലുതായി വരുമ്പോക്ക് സ്വന്തായിട്ട് ഫോണായി മക്കൾക്ക് പത്തൊന്ന് പാസ്സായ പത്ത പ ത്ത് കഴിഞ്ഞാ മക്കളെ കയ്യില് ഫോണായി.
പത്തൊന്നല്ല ചേച്ചി എന്റെ മകന് ഒന്നാം ക്ലാസ്സിലല്ലേ ഓന് ഫോണായി ഓൻ്റെ ബാപ്പ ഫോൺ വാണി വാങ്ങിക്കോട്ത്ത്ണ്.
ആഹ് അതാണ് അങ്ങനൊക്കെ വാങ്ങി കൊടുക്കാക്ക നല്ലേ ആണോ അങ്ങനൊന്നും വാങ്ങി കൊടുക്കരുത് പറയണ
അത് ഇതാണ് എന്റയ്യിൽ ഒരു ഫോണല്ലേ ഒള്ളു തായേള്ളോനും തല്ലുടു. അപ്പോനും താല്ലൂടാ അപ്പങ്ങനാവോണ്ട് ഓന് വേറൊരു ഫോണങ് കൊട്ത്തു.
ആഹ് അത് കേടാണ് മക്കക്ക് കൊടുക്കുന്നത്.
ആ പിന്നെ നെറ്റൊന്നും അയിലങ്ങനെ കേറ്റി കൊടുക്കൂല റി പിന്നെ പൈസ ഒന്നും അങ്ങനെ കേറ്റികൊടക്കാത്തതോണ്ട് അതൊക്കെ പിന്നെ ഞാൻ ഇന്റീന്ന് വൈഫൈ അങ്ങനെ കൊടുക്കും.
ഷേ ന്നാലും മക്കക്കായിട്ട് ഓരോരോ ഫോൺ ഒരിക്കലും വാങ്ങി കൊടുക്കരുത്. പ്പ ന്റെ ചേച്ചീടെ മോള് നല്ല പേടിക്കണ കുട്ടിയെന്നു അത് ഫോൺ ങ്ങട്ട് കയ്യ് കിട്ടിയോ പറ്റപോയത്. ആ കാരണം അത്രയും ആ ഫോണിൽ ഇങ്ങനെ കളിക്കല്ലേ അപ്പൊ ഇവര് പറയുന്നുണ്ടോ ഇവര് പൈസ പോകുന്നത്. ഇവരെ പഠിത്താണി പോവണെന്ന്.
പിന്ന ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ കാക്കുന്റെ കുട്ടിയുള്ളത് ഇപ്പോ ഒമ്പാം ക്ലാസ്സിലാണ്. ഫോണ് കാണുന്നാലും അത്യാവശ്യം പഠിക്കും. അങ്ങനെ തോനെ പ്രശ്നം ണ്ടാക്കാനൊന്നും വരില്ല ആള്.
ആഹ് അങ്ങനെയാണേ കൊഴപ്പില്ല.
പിന്നെ ഇപ്പോ എടുക്കണ്ടാന്ന് റയാൻ പറ്റില്ല ഓല്ക്ക് പഠിക്കാള്ളതൊക്കെ ഫോണിലല്ലേ വരുന്നതും. ഓല്ക്ക് എന്തെലും ഡൗട്ട് ണ്ടെങ്കിൽ ഇപ്പത്തെ പുസ്തകങ്ങളു മാറിയതോണ്ട് എന്തെങ്കിലും ഓൽക്കറിയണെങ്കിൽ ഓലദ്യം ഫോണില് ഓലാദ്യം ഫോണിൽ നോക്കിക്കാണ്ട എട്ക്ക്‌ ഞമ്മക്കൊന്നും പറഞ്ഞോട്ക്കാനാറീലല്ലോ
ആ അതാണ്. ആ ഇപ്പൊ മക്കൾക്കൊക്കെ ഓര് പഠിക്ക്‌ണേനു. ഫെ ഫോണ് ഫോണ് നല്ലതാണ് ഞാനിന്നലെ പ്പോ വായനദിന- ത്തിന് ഞാന് ഫോണില് നോക്കിയിട്ടാണ് പോസ്റ്ററൊക്കെ ഇ ണ്ടാക്കിയത്.
ഇവിടെണ്ടായിരുന്നു ഓരോന്ന് ചെയ്ത് വിടാനു.
ആ അതൊക്കെ നമുക്ക് ഫോണിൽ നോ ആ ന്നറിയാൻ കിട്ടും അതൊക്കെ നല്ല കാര്യ
കൊറെ ക്ക എങ്ങനെക്കെയാണ് എങ്ങനൊക്കെ നമുക്ക് ചെയ്യാൻ പറയുന്നതൊക്കെ ഫോണിൽ നോക്കിയെങ്കി തന്നേയുള്ളു അറി.
ആ അറിയ പക്ഷെ ഇതിലിപ്പോ സാനം ഓ- ഏ വേണന്നു വെച്ച അത് അപ്പൊ നമ്മക്കത് ഫോണിൽ പറഞ്ഞൊട്ത്താ അയ് കിട്ടി.
ആ അതൊക്കെ സുഖാണ് മറ്റേത് അയിനായിട്ട് നമ്മള് ഷോപ്പിലും വേറെല്ലേലും കേറി എർ ഇറങ്ങണ്ടീര്ന്നു ഇപ്പപ്പതൊക്കെ സുഖാണ്.
സുഖാണ് അതൊക്കെ നോക്കുമ്പോ ഒരു ബ തന്നെയാണ് നമ്മക്ക്.
ക്ക് ഉപകാരാണ്. പക്ഷെ കുട്ടിളെ ഈ കാണലാണ് പറ്റാത്തതേ. അയിലിങ്ങട്ട് അതിലിങ്ങട്ട് മുഴുകിയ പിന്നെ ചുറ്റുള്ളതൊന്നും ഓലറീല.
ചെല കുട്ടിളൊക്കെ ഫോണിൽ ചെല കുട്ട്യാൾക്ക് ഫോണ് കൊടുക്കാത്തമ്മമാര് ണ്ട്ടോ. കൊറെ ആൾക്കാര്ണ്ട്. ഇന്റൊരു ഫ്രണ്ട് ണ്ട് ആ ഇന്റൊരു ഫ്രണ്ട്ണ്ട് ഓളോട് ഞാൻ ചോയ്ച്ചപ്പോ ഓൾ പറഞ്ഞു ഫോണ് ഇതുവരെ ആ കുട്ടി എട് ഒക്കെ ഇല്ല അങ്ങനെ ശീലപ്പിച്ചിട്ടില്ലാന്ന്
ആ ചേലോൽ അങ്ങനെണ്ട് വെറും പിന്നെന്താ പറയാ ഇങ്ങനെ കളി സാധനങ്ങളൊക്കെറ്റ് മാത്രം കുട്ട്യാൾ കളി- ആൾക്കാരൊക്കെണ്ട് പക്ഷെ ഞമ്മക്കെലാർക്കൊന്നും പ്പത് പോസ്സിബിൾ ആവുല. ഒറ്റക്കൊരു ഫാമിലി ആയിട്ട് ഞമ്മള് മ്മളെ ഇഷ്ടത്തിന് മാത്രം നിക്ക്‌ എന്തെങ്കിലും ഒക്കെ പറ്റും പിന്നെ ഒരു കുട്ടി രണ്ട് കുട്ടി ഒള്ളെങ്കിലും ഇത് വീട് നെറച്ചു കുട്ട്യാൾ തല്ലും തെര
ആ അപ്പ ഞമ്മൾ ആയിനനുസരിച്ച് കൊട് ആ അപ്പൊ ഞമ്മളൊരു ഭാത്ത് ഇരുന്നോട്ടെ പ്പ ഞമ്മളെങ്ങട് കൊടുക്കും.
ക്കൊരു ഭാത്ത്‌ ഇരിക്കാനുള്ള സമയല്ലല്ലോ ഒന്നങ്ങട്ട് തിരിയുമ്പോക് ഓല് തല്ലായി. അപ്പൊ പിന്നെ ഞമ്മള് വേം മണ്ടണ
ക്കെ നല്ലത് പിന്നെ ഇ ആ പിന്നെ രാത്രിയൊക്കെ കട് നേരം വൈകി കെട നമ്മളൊക്കെ കണ്ണിനൊക്കെ വയങ്കര പ്രശ്നാവും. ആ ചെല വീട്ടില് ഒരു മണി രണ്ട് മണി രെ ഒക്കെ ഇര്ന്ന് കാൺണ് ണ്ടല്ലോ.
ആ അതൊക്കെ പിന്നെ കുറച്ച്ത കുറച്ചൊക്കെ നിയന്ത്രണം വേണം ഒരു ഒമ്പതര ഒക്കെ ആവുമ്പോത്തിന് സ്കൂളിലൊക്കെ- പോണ കുട്ടികളല്ല അപ്പൊ വാങ്ങിയെച്ചിട്ട് ഒറക്കാനുള്ള വഴി എന്താച്ചെങ്കി നോ- ക്ക്‌ ഇവിടെ ചെറുത് വേഗം എട്ത്ത് വെക്കും ഇന്റെ വല്ല്യ മോനാ മടി.
മടി അത് വേഗം അപ്പ തന്നെ വാങ്ങി വെച്ച ഒരു ഇതാണ് കൊഴ
ആ ഞാൻ പിന്നെരു പത്ത് മണിയാകുമ്പോക്ക് വാങ്ങി വെക്കും പത്ത് മണി മാക്സിമം കൊടുക്കുള്ളു അത് ഓലെ ഇപ്പ ഇവിടെല്ലാത്തോണ്ടേ വിളിക്കാനൊക്കെ ങ്ങനെ ടൈം എടുക്കാവൊണ്ട്
ആ കേടുക്കും അതിനല്ലേ പിന്നെ സ്കൂള് പോവാ രാവില ആവുമ്പ നേരം വൈകി എണീറ്റലൊക്കെ പ്രശ്ന ല്ല അപ്പ രാവിലെ ഒരു രാത്രി ഒരു ഒമ്പേണിയൊക്കെ ആ ഒമ്പണിയൊക്കെ ആവുമ്പോ താക്കിയല് അയസ് നിക്കും എന്തായാലും മക്കളെ കയ്യിൽ ഫോണ് ഉണ്ടാന്ന് പോയി നോക്ക്‌ എന്തായാലും ഹും എന്താ എട് ക്ക്‌ണക്കെ നോക്ക് ആ അല്ല ആയിക്കോട്ടെന്നാല് ആ ആയിക്കോട്ടെ എന്നാ ശെരി ആ
ആ ശരി ഇന്നാ